ഹലോ ആഹ് ഏ ആഹ്. കേൾക്കാൻ പറ്റ്ണ്ട് എന്താണ് വിളിച്ചിട്ട് കിട്ട്ണില്ലാന്ന് പറഞ്ഞത്.
ആഹ് എന്തോ എന്തോരു എററ് കാണിച്ച് ഉം എന്തൊക്കെയുണ്ട് സുഖാണോ അവിടെ?
ആഹ് സുഖം ഉം എന്ത് വിശേഷം അവിട്ത്തെ മഴ ഉണ്ടോ?
മഴ ആ രണ്ടുസം കൊണ്ടൊരു നല്ലൊരു മഴയുണ്ടായിരുന്നു. ഇനിപ്പ ഇന്ന് ഒരുച്ച വരെ നല്ല മഴയായിരുന്നു പിന്നെ ഇങ്ങോട്ട് വെയിലായിരുന്നു. ഉം തുണിയൊക്കെ ഒണങ്ങട്ടെന്ന് അവര ന്നെ വിചാരിച്ചാണു വാരി എൻതരാമീന്
നേരത്തെ സംസാരിച്ച്ണ്ടായിരുന്നോ എൻ്റട്ത്ത്?
അത് ഇൻക്ക് ഓർമ്മ ഇരിക്കിട്ടണില്ല. ആഹ് അറിയത്തില്ലേ എനിക്കറിയത്തില്ല ഞാനങ്ങനെ അധികം അങ്ങനെ അറിയാത്തൊരട്ട് അങ്ങനെ മിണ്ടിയിട്ടില്ലം
അല്ല എന്റെട്ത്ത് വേറെ കോള് വിളിച്ച് സംസാരിച്ച് ണ്ടോന്ന് ചോയ്ച്ചത് അല്ല ആദ്യയ്ട്ടല്ലേ..
ആഹ് ആദ്യയ്ട്ടായിരിക്കും ആണെന്ന് തോന്ന ഉം.. ഫുഡ്ക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല ഞാന് കൊർച്ചായി ടാസ്ക് ഒന്ന് കംപ്ളീറ്റെയ്യണ്ടേ
ആ അല്ലേ
പ്പൊ അതുകൊണ്ട് കൊർച്ചേരം വെയി റ്റെയ്തുകൊണ്ടിരിക്കാണ്. കുട്ടികാളൊക്കെ പക്ഷ ഫുഡ് കഴിച്ച് ഒറങ്ങി
ഒറങ്ങിയില്ലേ
ഉം ഉം രണ്ടു പേര് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി മോന് ആറാം ക്ലാസ്സില് മോള് അഞ്ചാം ക്ലാസ്സില് ചെറിയ പിള്ളേരാ ഉം ഉം
ഒരേ സ്കൂൾല് ആണോ രണ്ടു പേരും
അല്ല അല്ല രണ്ടാളും വേറെ വേറെ സ്കൂൾലാ
ആഹ്
ഉം തെന്താ വേറെന്താ വിശേഷം അവിട്ത്തെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞോ
ല്ല
ഉം ങ്ങളെല് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ടൈമ് നോക്ക്‌ണില്ലേ
എന്താ ഇഞ്ഞി കോള് കഴിഞാ
ആ കോൾ ചെയ്യുന്ന ടൈമ് നോക്കണേ
ആ നോക്കാം നോക്കാം
ഉം ഉം ചെൽപ്പോ ഇവടെ കട്ടാക്കാൻ പറ്റില്ലെങ്കി അവടെ കട്ടാക്കണം അതുകൊണ്ടാ പറയണത്
ആ ആ പിന്നെ എന്തൊക്കെയുണ്ട്
ടൈമ് നോക്കണെ വിളിക്കുമ്പോഴേ എപ്പയെ നമ്മള് ഹലോ അധികം സംസാരിച് കഴിഞ്ഞാ പിന്നെ കോള് ശരിയാവൂലല്ലോ
ആഹ്
ആഹ് പിന്നെ വേറെന്താ വിശേഷം കു കുട്ടിയളൊക്കെ എന്ത് ചെയ്യുന്നു പഠി പഠിക്കയാണോ
ഞാൻ മാരീടല്ല
അയ്യെടാ ഹാ സോറിടാ
ഓ അത് സാരല്ല എല്ലാരും ഇങ്ങനെ ചോഴിക്കാറ്ണ്ട് എൻക്ക് തോന്ന ഈ ഒരു ആഹ് ഞാൻ റേഡിയോളജി ട്രെയിനിങ് കഴിഞ്ട്ട് ഇങ്ങനെ നിക്ക്യ എനിക്ക് ഇപ്പ ട്രെയിങ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ആയതേള്ളു
സാധരണ അങ്ങനെ വീട്ടമ്മമാരൊക്കെണ് ആ സംസാര അതികും ഞാൻ സംസാര്ച്ചോരതി ഹൗസ് വൈഫ് ആയിട്ടിരിക്ക്‌ണ ആൾക്കാരാണ് അധികം സംസാരിച്ച അതുകൊണ്ട്
ഉം ഉം ഞാൻ ഈ ഇടക്കൊരു കൊച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചോയിച്ചു ഇങ്ങനെ എന്താ മാരീ ഹസ്ബൻഡ് എന്തേ ചോഴിച്ചു ഞാൻ മാരീഡ് അല്ലാ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതേള്ളു
അത്ര അയ്‌ട്ടുള്ളൂ പഠിക്കാനൊന്നുല്ലേ കൊച്ചേ പോയിര്ന്ന് പഠിക്കൂ പ്ലസ് ടു കംപ്ലീറ്റഡ് ആണോ ആഹ്
ആ അത് കഴിഞ്ഞ് ഞാൻ റേഡിയോളജി കഴിഞ്ഞു ഇപ്പൊ ട്രെ ആ ട്രെയിനിങ്‌ കഴിഞ്ഞോണ്ടിങ്ങനെ നിക്ക്യാണ് പിന്നെ ട്രെയിനിങ്സ ടിക്കറ്റ് കിട്ടിയാലേ എനിക്കിനി എവിടെലും കേറാൻ പറ്റു
ആഹ് ഈ റേഡിയോളജിന്ന് പർഞ്ഞ എ ന്താണത് എ ആ മൻസ്സിലായി മൻസ്സിലായി ആഹ്
ത്ര ഈസി ഇനി ടെക്നീഷ്യനാ
ആഹ് മൻസ്സിലായി ഇപ്പ മൻസ്സിലായി ഉം ഉം ഇപ്പൊ ടെക്നീഷ്യന് ആണോ ഇതില് വർക്കയ്തോണ്ടിരിക്ക്‌ണ
വെറുതെ വീട്ടിലിരിക്കല്ലേ അപ്പൊ നമ എന്തെങ്കിലും നമ്മുടെ കയ്യില് കിട്ടിയ അങ്ങനെ
ക്ക്‌ ചെയ്തൂടെ പഠിച്ചതിന്റെ സ്ത് ത് ല്
ആ ചെയ്യണം ഇനി അതാണ് ഞങ്ങളെ കോ കോളേജിന്ന് ഒരു കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റും പിന്നെ ഈ ട്രെയിനിങ്ങിന്റെ നമ്മടെ അവ്ടെ ട്രെനിങ് നിന്നെന്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ കി ട്ടി കിഴിഞ്ഞാല് നമുക്ക് എവിടെലും സി വി കൊടുക്കുമ്പോ ഇത് കൂടി ഉണ്ടെങ്കി
ഉം ഉം ഓ അതെ അതെ
ആഹ് അപ്പം അപ്പ അപ്പൊ വീട്ടി ഇരുന്നപ്പ ഇനി ഇങ്ങനെ തോന്നി അങ്ങനെ ഇതില് ഏർപ്പെട്ടത്
ആഹ് അതെ അല്ല കൊഴപ്പല്ല നമ്മള് ലേഡീസ് ആവോണ്ട് കൊഴപ്പല്ല
അതെല്ലെ
മറ്റുള്ള ബോയ്സ് ഉണ്ടാകുമ്പോ അത് ഒരു ഇതല്ല നമുക്ക്
സത്യം അത് ഞാൻ ആദ്യമേ ചോദിച്ച ഗേൾളല്ലേ ആഹ് ആഹ് അതന്നെ എന്ത് ഹൌസ് വൈഫ് ആണോ?
ഞാൻ ഹൗസ് വൈഫ് ആണ് ഹസ്ബൻൻ്റ് ഗൾഫിലാണ് രണ്ട് കുട്ട്യാള് ഞാന് തനിച്ച് ഞാന് മോളും മോന് ഹോസ്റ്റലിലാണ് ഉം അങ്ങനൊയിട്ട് കഴിയുന്നു
മോന് ആറില് ആറില് പഠിക്കുമ്പൊ ഹോസ്റ്റലിലാണോ
ആഹ് ഹോസ്റ്റലവിടെ സ്കൂള് മദ്രസ സ്കൂള് അങ്ങനെയാ നല്ല പഠനള്ള കോളേജ്ണ്ട് ആഹ് ആഹ് അവന അവിടെണ് അങ്ങന അവിടെ സെറ്റിലാക്കി വെച്ച് രണ്ടു പേര് മാത്ര ഉള്ളൂ ഞങ്ങള് വീടൊക്കെ വെ ഇപ്പ സെറ്റ് ആയിട്ടേള്ളു പുതിയ വീടൊക്കെ വെച്ചിട്ട്
ആഹ് ആഹ് അപ്പൊ എവിടെ അടുത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ താമസത്തിന് ഒരു ആവശ്യക്കെ വന്നാലേ
ഓഹ് പിന്നെ ഏയ് പേടിയൊന്നുല്ല എന്ത് പേടി ആരെ പേടി?
ആഹ് അങ്ങനെയൊക്കെ ഒരു ഇത്ണ്ടായിരുന്നു ബോൾഡായിട്ട് നിക്കന്നുണ്ടെങ്കിൽ അതന്നെ
ദൈവത്തിനെ പേടി അത്ര മാത്രള്ളൂ ആഹ്
മനുഷ്യരെ നമ്മള് കൂടെ നിന്ന് ഇതാക്കുന്ന മനു മനുശ്യരുണ്ട് അൽ
ഓഹ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലാ
സത്യം നമ്മളിപ്പോ കണ്ണട നമുക്ക് പണ്ടൊക്കെയണെങ്കിൽ നമ്മക്ക് കണ്ണടച്ചിന്ന് നിന്ന് ആരോടെന്ന് സംസാരിക്കും ഇപ്പൊ അതെല്ലാം പറ്റുവോ?
അതെ അതെ ഒരു കോള് വരുമ്പോഴും കൂടി എനിക്ക് പേടിയാ ആരാ എന്താന്ന് ചോദിച്ചിട്ടേ ഞാന് തുടങ്ങുള്ളൂ ഞാനിപ്പോ ആഹ്
അത് സത്യം
ഉം ഫോണിലൂടെണ്ട് ചാറ്റിങ്ങും കാര്യങ്ങളും ക്കെ നടക്ക്ണ്ടല്ലോ
ഉം നമ്മള നമ്മുടെ മനസ്സ് വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോ നടക്കുന്നതന്നെ
അതെ അതെ
ഉം ഈ മോക്കിനി എത്ര മണിയാവുമ്പോ പോണം രാവിലെ എണീക്കോ?
ആഹ് അവള് ആഹ് മദ്രസ ഉണ്ട് മദ്രസയില് ഏഴ് മണിക്ക് പോണം അത് കഴിഞ്ഞ് എ ട്ടെ ഇരുപതകുമ്പോ മദ്‌റസ വിടും അത് കഴിഞ് വന്നാ സ്കൂൾ ഒമ്പതര ആമ്പോക്ക് ഇവിട്ന്ന് പോണം പത്ത് ഒമ്പത അമ്പതാകുമ്പക്കെ സ്കൂള് വെല്ലടിക്കും പിന്നെ അത് കഴിഞ്ഞാ നാലുമണിക്കിവടെത്തും അങ്ങനെക്കായിട്ട് ട്യൂഷ ഷനൊന്നുല്ല ഞാൻ തന്നെ ട്യൂഷൻ എടുത്ത് കൊടുക്കാ ഞാന് കുറച്ചൊക്കെ ഞാൻ എന്റെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ആക്കിയതാണ് അപ്പൊ ഞാനെന്നെ എടുത്ത് കൊടുക്കും
ഉം അതെന്തായാലും ലാഭായല്ലോ
ആഹ്
ടെച് വിട്ട് പോത്തതും ഇല്ല
ആഹ് ഇംഗ്ലീഷിന്റെ മെ ഇംഗ്ലീഷ്, ഹിന്ദി മീനിങ്സൊക്കെ അല്ലെ ഇപ്പ നമുക്ക് സാധാരണ ആർക്കും അറിയാത്ത കാര്യങ്ങള് അതൊക്കെ നമുക്ക് അറിയന്നൊണ്ട് അത് പറഞ്ഞു കൊടുക്കും
ഉം ഉം അതെന്തായാലും നന്നായി ഇപ്പ പിന്നെ ആറാം ക്ലാസ്സിലായി ട്ടല്ലേള്ളൂ പിന്നെ ഇച്ചരികൂടിയോക്കെ വലുതാകുമ്പോ നമ്മളൊന്ന് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആളെങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയാ?
കുഴപ്പല്ല നന്നായിട്ട് പഠി എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം പിന്നെ ഇപ്പ അഞ്ചാം ക്ലാസ്സിൽ ഇപ്പ സ്റ്റാർട്ട് ചെയ്തിട്ടേുള്ളു ഹിന്ദി ഹിന്ദി പഠുത്തം തുടങ്ങയിട്ടേള്ളു.
ആഹ അത് പിന്നെ ഇനി ഇപ്പൊ ന മ്മള് ആ് ഇതിപ്പോ നമ്മള് തുടങ്ങിയതല്ലേ ഉള്ളൂ അ പിന്നെ കുറച്ച് അവരിപ്പ നോട്ട്സ് ഒക്കെ എഴുതുമ്പോഴ അപ്പോത്തിന് ഓക്കേ ആയിക്കോളും
ആ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണ് ഹിന്ദി അറിയാത്തത് പ്പ ഞങ്ങള്ൾ എന്നിട്ടിപ്പോ ഗവൺമെന്റ് സ് സ്കൂൾന്ന് മാറ്റിപ്പോ പ്രൈവറ്റ് സ്കൂൾ ആക്കിയിക്കയാണ് ഒന്നും കൂടി അവിടെമ്മ ടീച്ചേഴസ് ഒന്നും കൂടി ശ്രദ്ധിക്കുവല്ലോ അത് വിചാരിച്ചിട്ട്. ഗവൺമെന്റ് സ്കൂളിൽ അഞ്ചം ക്ലാസ് മുതലൊ ഹിന്ദി സ്റ്റാർട്ട് ചെയ്യണള്ളൂ അത് കാരണം ഹിന്ദി കുട്ടിക്ക് ഒന്നും അറിയില്ല പ്പൊ പഠിക്കുന്ന ഒള്ളു വേർഡ്സും. സൊക്കെ പഠിക്കണൊള്ളൂ
ഉം ആളെങ്ങനെയാ ഫ്രണ്ട്സിനെ ക്കെ വിട്ട് പോവാൻ വിഷമം ണ്ടായിരുന്നോ?
ഓ പിന്നല്ലാതെഹേ നല്ല കരച്ചിലായിരുന്നു ആഹ് എല്ലാരും ഒരു സ്കൂളിലവണം ന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ പല കുട്ടികളും പല സ്കൂളിലായിട്ട് അങ്ങനെ പോയി
ആ ഇപ്പ ങ്ങനെ ഇപ്പ
അല്ല ഇപ്പോ പുതിയ സ്കൂളില് പുതിയ ഫ്രൻസ് ഒക്കെ ആയപ്പോ ആഹ് കൊഴപ്പല്ല തോന്നുന്നുണ്ട് ആഹ് ആഹ് ആ
ഉം
ഉ അങ്ങനെ അവളങ്ങനൊയി പിന്നെ മോന വിടെ അവന് ഫ്രണ്ട്സ് അവന് സ്ഥിരായിട്ടുള്ള ഫ്രണ്ട്സ് തന്നെയാണ്
ആഹ് മോന് അവിടെ ആയതൊണ്ട് ല്ലേപ്പം ലീവിനൊക്കെ വരാൻ പറ്റോ അതോ അവിടെത്തന്നൊണോ?
തില് മാസ ൽ രണ്ടോ മൂന്നോ ദിവസം ലീവ് ണ്ടാവും പിന്നെ അങ്ങടെ എന്തെങ്കിലും നമ്മുടെ ആചാരങ്ങളൊക്കെ ന്തെങ്കലും പെരുന്നാൾ അങ്ങനെയൊക്കെ ണ്ടാവുമ്പോ ആ ഒരു സമയത്ത് ഒഴിവുണ്ടാവും
ആ അങ്ങോട്ട് പോയി കാണാനൊക്കെ പറ്റോ
ആഹ് അങ്ങട് പോയി കാണാം നമുക്ക് ആഴ്ചൽ പോയിട്ട് കാണാം.
ഇതിപ്പ ഇതാ - അല്ലാതെ നിങ്ങള് ഇതായിട്ട് പഠിക്കണോ അതോ മറ്റേ അവിടെ തന്നെ നമ്മുടെ സ്കൂള് നമ്മുടെത
അല്ലടാ സ്കൂളിൽണ്ട് രണ്ട് പഠനം കൂടിയിട്ടാണ്.
ആ രണ്ട് ഉണ്ട് ആ
ആ ആഹ് അവരവിടെ ആവും പ്പോ ഒന്നും കൂടി കുട്ടി നമ്മള് ശ്രദ്ധിക്കുന്നേക്കാരും അവിടെ നല്ല ഇത് കുട്ടിക്ക് കൊടുക്കും അപ്പ ആ ഇല്ലല്ല കു കുട്ടികൾക്ക് യൂ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കുട്ടികൾ നല്ല രു രീതിയിലായിട്ട് വരാൻ വേണ്ടിട്ടാണ് കച്ചറല്ലാതെ ഇന്നത്തെ മക്കള് നടക്കണ പോലെ അല്ലാതെ നല്ല രീതിയിലായിട്ട് നമക്കൊരു ഒരാൾക്കാരെ കണ്ട എങ്ങനെ ബഹുമാനിക്കണം പെരുമാറണം ന്നൊക്കെ ക്കെ മനസ്സിലാക്കാനും പിന്നെ ഇംഗ്ലീഷു ആയിട്ട് ആഹ് പിന്നെ ഇംഗ്ലീഷു ആയിട്ട് രു ടച്ച് വരാനും പുറത്ത് പോയി കഴിഞ്ഞാ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണം എല്ലാം നല്ലൊരു ല്ലൊരു സ്കൂളാണ് ഏ എല്ലാം ഭാഷകളും ഒരു ഭാഷല്ല എല്ലാ എല്ലാതും പഠിപ്പിച്ച് നമുക്ക് നമ്മുടെ കയ്യിലാണ്ട് എത്തിച്ചു തരും അവര്
ആണല്ലേ
ഉം അപ്പ ആ ഒരു ഇതിലാണ് കൊണ്ടരാക്കിയിട്ടുള്ളത്
അവിടെ ഇപ്പ എത്രാം ക്ലാസ് വരെയ ഉള്ളേ?
ആ വിടെ പ്ലസ് ടു വരെണ്ട്
സ്റ്റ് മോൻ ഇപ്പ ആറിലല്ലേ?
ആപ്പ്ന് ആഹ്
ആഹ് എത്രാം ക്ലാസ്സോതലാ വിടാൻ തൊടങ്ങിയേ
അവന് ഒരു വർഷായിട്ടോള്ളൂ അവന് അഞ്ചാം ക്ലാസ്സില് ഇപ്പ അവടെ ചേർത്ത് ഒരു വർഷായിട്ടേള്ളൂ ഉം ഉം ഉ നമ്മളെ ടൈം എവടെ എത്തിന്ന് അറിയോ?
ആ ഒമ്പത് മുപ്പത്തി എട്ട്
ആഹ് അവടെ കട്ട് ചെയ്യണംട്ടോ.
ആഹ് ഓക്കെ ആ കട്ട് ചെയ്യാം കട്ട്.
ആഹ് ഞാൻ നേരത്തെ വിളിച്ചിട്ട് ഒരാള് ഇതുപോലെ സംസാരിച്ചിട്ട് ആറ് മിനിറ്റായപ്പോ അവര് കട് ട്ട്യ്തു ഉം ആഹ് അതെന്താ അവരങ്ങനെ ചെയ്തേന്ന് എൻക്കറിയില്ല ഞാന് പിന്നെ ഒന്നും ചോയിച്ചൊന്നുല്ല
ഞാനിവടെ കറക്റ്റ് ടൈം ആയി ഒര് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലേ ഞാൻ കട്ട് ചെയ്യത്തൊള്ളൂ
ആഹ്
അല്ല അത്രയും നേരം ചെയ്തിട്ടൊരു പ്രയോജനം ഇല്ലാതായി
ആഹ് ഇത് അവര്ന്നെ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് നല്ല ടെൻഷനായി നമ്മള് ഇത്രയും സമയം അവര്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അത് ആറ് മിനിറ്റായപ്പോ അവര് കട്ട് ചെയ്ത് പോയി
അത് അവരിങ്ങോ വിളിച്ചായിരുന്നോ അതോ ഈ
അവരിങ്ങോട്ട് വിളിച്ചന്നെയാണ് പക്ഷെ അവർക്കിനി നെറ്റിന്റെ എന്തേലും പ്രശ്നം ഇണ്ടോന്നുള്ളത് അറില്ല ട്ടോ അതും അറിയില്ല ഞാൻ പിന്നെ ചോദിക്കാൻ പോയില്ല പിന്നെ എനിക്ക് വയ്യാ തോന്നി ഞാൻ ചോയിച്ചോണ്ടിരുന്ന എന്റെ ടൈം ഇവടെ വേസ്റ്റ് ആവുവാണേ
ആഹ് ആഹ് ഇപ്പൊ നമ്മ പത്ത് രണ്ടായി എന്നാ ഓക്കെ.
ആഹ് ഓക്കെ ഓക്കെ.
ആഹ്